കേക്കുന്നുണ്ടോ
ആ എന്താ പരിപാടി എന്താ സുഖം
ആഹ് ഒരു പരിപാടിയില്ല ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു
ഇരിക്കും എന്താ അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്
കാലാവസ്ഥ രാവിലെ ഒക്കെ ഇച്ചിരി മഴയായിരുന്ന ഇപ്പൊ പയ്യെ ഒരു വെയില് കാണുന്നുണ്ട്
ആ ഏ ആ ഇപ്പൊ ഇവിടെ നല്ല വെയിലുണ്ട് ഇന്ന് മഴ പെയ്തിട്ട് ട്ടില്ല ചെറുതായിട്ട് ഒന്ന് ചാറി രാവിലെ
ആ നമ്മുക്ക് ഉച്ചക്ക് കൊറച്ചൊന്ന് പെയ്തായിരുന്നേ
മ്മ് മ്മ്
പിന്നെ വെയിലും പിന്നെ തുണിയൊന്നും എടുത്തിടാൻ പറ്റില്ല അപ്പൊ അപ്പോഴെക്ക് നമ്മൾ തുണി എടുത്തിടുമ്പത്തേക്ക്
അതെ ആ ഹ ഇവിടുന്ന് ന്ന് അധികം വെയിലന്നെ മ്മ്
ചായ കുടിച്ചോ
ചായ ആ കുടിച്ചു
ആ എന്താ കടി
കടി ഇന്ന് ബിസ്കറ്റാണ് ബിസ്ക്കറ്റ് മ്മ് ബേക്കറീസ് ഒക്കെ ബേക്കറി ബേക്കറിസൊക്കണ്ട്കേക്കുളൊക്കെ അപ്പൊ പിന്നെ അത് കഴിയട്ടെഎന്നിട്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ടെ
ആ ആ
ആ തൊക്കെ കേടന്ന് പോവൂലെ ഈ മഴയും കൂടി
ആ അതെ
അല്ലെങ്കി ഒന്നും ഉണ്ടാവില്ല ഇണ്ടാവുമ്പോക്കെകൂടി ഒരുമിച്ചായിരിക്കും ഉം
ഞങ്ങളിപ്പോൾ ബേക്കറി കുറെയങ്ങ് കുറച്ചു
കൊറച്ച് ആ ഞാനും അതെ ഞാനും അധികം വാങ് ക്കലൊന്നും
ആഹ് ഞങ്ങൾ ആദ്യൊക്കെ വാങ്ങോയിരുന്നു ഇപ്പൊ നോക്കുമ്പോ മോന് വയറ്വേദനയായി ട്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കൊടുക്കണ്ട ബേക്കറി ഒന്നും കൊള്ളില്ല വീട്ടില ഉണ്ടാക്കിയത് മാ ത്രം കൊടുത്താൽ മതി പറഞ്ഞു വയറുവേന വന്നിട്ടൊരു ഒരു സം ഹോസ് പിറ്റലി കൊണ്ടോയതാ
ആ എന്റെ മോൾക്ക് എടക്ക് എടക്ക് ഉണ്ടാവാറുണ്ട്
ആഹ് എല്ലാ ഉള്ളതാണ്
ഉം ഇപ്പൊ കൊറെ കുറഞ്ഞിട്ടുണ്ട് ട്ടോ ആദ്യം ഓള ഉപ്പ ഉണ്ടായിരുന്നന്ന് എപ്പഴും ഉണ്ടാവും കാര ണങ്ങെനെ മു ഠായി കൊണ്ടന്ന് കൊടുത്തിട്ടെ മിഠായിം ബേക്കറീസും ഒക്കെ മക്കള് പറയും ചെയ്യും ഓല് കൊണ്ടന്നൊടുക്കും ചെയ്യും ഉം ഉം പിന്നെ എന്തൊക്കെ
പിന്നെ എന്താ അങ്ങനെ പോവുന്നു പണിയൊക്കെ തീർന്നോ
ഇല്ല അന്ന് ചിക്കൻ കറി വെക്കാ നിക്കാണ് കൂട്ടാന് കുറവ് അപ്പൊ ചിക്കൻ കറി വെക്കട്ടെന്ന് വിചാരിച്ചിട്ടേ
ആഹ്
ഫ്രിഡ്ജ് ന്ന് എടുത്തു വെച്ചിര്ന്നു
ആഹ് എങ്ങനെ വർത്തരച്ച് വെക്കുവോ അല്ലേ സാദാ
അല്ലല്ല സാധാ വപ്പ് ആ തെങ്ങേന്നും ഇല്ലാതെ അധികൊന്നും വേ അപ്പൊ ഞാനും മക്കളുള്ളു അപ്പൊ ഉം കൊറേക്കെ വെണ്ടിവരുമ്പളാ ഈ തേങ്ങാരച്ചക്കെ വെ
ആ ഞാൻ തെങ്ങാരച്ചാ ഇതുവരെ വെച്ചിട്ടില്ല
മ്മ് മ്മ്
ടേസ്റ്റാന്ന് തോന്നൂല തേങ്ങാരച്ച്
ആ ആ കൊഴപ്പല്ല ഞാന് അധികം രാവിലത്തെ കടിക്കാണ് അങ്ങനെ
അല്ല ഞാൻ ഒരു റാശ്യം മാത്രം പ്പ വറത്തരച്ച്
ആ ആ
പത്തിരി പത്തിരിക്കൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്
ഉണ്ടാക്കുമ്പോട്ടും ഒരിക്കലും ശരിയാവ ത്ത സാനാണ് പത്തിരി
അതെന്താറ്റിയെ എന്താ ചെയ്യല് അപ്പൊ അ തന്നെ
വാട്ട ഞാൻ നല്ല തെളച്ച വെള്ളൊഴിച്ചിട്ട് അടച്ചു വെയ്ക്കുവാ ചെയ്യുന്നത്
അയ്യേ അങ്ങനല്ല അങ്ങനെ ചെയ്യരു ത് അതൊണ്ടാണ് ശരിക്കും നല്ലോണം വേവണം പൊയി
അതെല്ലേ ആ
നമ്മള് എന്താ പൊടി ഒരു കപ്പാണെ ങ്കില് ഒന്നര കപ്പോളം വെള്ളേടെ ക്കണം ഏകദേശം രണ്ട് കപ്പെടെക്കണം ഒന്നര കപ്പോളം എടുത്താ മതിട്ടോ ഞാന് എന്താ മറ്റേ നമ്മടെ ഏ ചോ ചോറിന്റെ അരി കുടി കൂ കൂട്ടിയിട്ടാണ് പൊടിക്കല്
ആ ആ മതി ആ റേഷ ആ
റേഷനരി കൂട്ടിയിട്ട് ഇന്റെയും റേഷനരിയല്ല വീട്ടില് ഉമ്മ ഒക്കെ റേ കരി കൂട്ടീട്ട കുടിക്കല് ഞാന് ചോറിന് വാങ്ങിച്ച അരിയ എന്നെ കൂട്ടിട്ടാ പൊടിച്ചിട്ടുള്ളത് കുറച്ച് അരി അരി കൂടുതല് ഇണ്ടായപ്പളേ കേട് വരാ തോന്നിയ
ആ ഞാൻ പുട്ട് പുട്ടുപൊടി
ആ പുട്ട് പുട്ടിനൊക്കെ അതങ്ങനെ, അങ്ങനെ നല്ലതാണ്. അപ്പ അത് വിചാരിച്ചിട്ട് ഞാന് കേ അരി കേടന്ന് പോവണ്ട വിചാരിച്ചിട്ടേ ഒരുമിച്ചങ്ങനെ പൊടിച്ചും. അപ്പൊ അതിന് കൂടുതൽ വെള്ളം വാണ്ടി വരും അങ്ങനെ നമ്മൾ ചോറിന്റെ അരി കൂട്ടി പൊടിച്ചാല് കൂടുതൽ വെള്ളം. വേണ്ടിയരും അപ്പൊ ഞാന്
അല്ലേ യാ പാത്രത്ത് ഗ്യാസേല് വെച്ച് വേവിച്ചെടുക്കണംല്ലേ ഏഹ്
ആ അതെ, അതെ അപ്പൊ ഞാന് കൂടുതൽ വെള്ള ട്ക്കൊരു ഒര് കപ്പിന് രണ്ട് കപ് പ്പോളം വെള്ളം എടുക്കും. ഇന്നിട്ട് എന്താ അത് തളച്ചിട്ട് ഉപ്പക്കെട്ട് തളച്ച് ട്ട് കുറച്ച് എ എണ്ണ ഒറ്റിച്ചിട്ട് ഒരു വെളിച്ചെണ്ണ ന്തെങ്കിലും ഒരു എണ്ണ വറ്റിച്ചാല് അതൊരു സോഫ്റ്റ് ആണ് എന്നിട്ട് നല്ലോണം തെളച്ചിട്ടാണ് - നമ്മള് പൊടിടേണ്ടത് പൊടി ഇട്ടിട്ട് കുറ നേരം- നേരം ഇളക്കണം കൊ കൊറച്ചു നേരം സ്ലിമ്മിൽട്ട് വെക്ക പൊടിട്ട് കഴിഞ്ഞാ പിന്നെ- സിമ്മിലിട്ട് വെക്ക എന്ന- അടിപിടി- എന്നിട്ട് കുറ നേര- എങ്ങനെ ഇളക്കി കൊടുക്കെ വേണം ഒരു അഞ്ച് മിനിട്ട് ഏകദേശം അ മിനിറ്റൊക്കെ അളക്കണം എന്നിട്ട് ആ എന്നിട്ടേ എടുക്കാവുള്ളൂ അപ്പോഴാണ് പൊടി നന്നാവ വന്നിട്ട് നല്ല ഓണം കൊഴഴ്ക്കുവേ വേണം
ആ
അല്ലാതെ നമ്മള് മറ്റേ പ ചപ്പാത്തിക്ക് പൊടി വാട്ടുന്നത് പോലെ വാട്ടാൻ പറ്റ- ഇല്ല ചപ്പാത്തിക്കണങ്ങ ചെയ്യണ പോലെ ചെയ്യാം
ഇപ്പ ഇങ്ങനെ പൊടി തിളച്ച വെള്ളം ഒഴിച്ച്ച് കുതിർത്തി വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പ ചെയതാൽ മതിന്ന് രണ്ട മൂന്ന് വീഡോൽ കണ്ടണ്ട് പക്ഷെ
അതെ ആഹ പക്ഷെ പൊട്ടി പോവും പെട്ടെന്ന് പൊട്ടി പോ അല്ലെ ആ അതാണ് അത് ഇത് വേവാത്തോണ്ടാണ്
ആഹ അപ്പൊ ഇതില് തേങ്ങൊന്നും ചേർ ക്കണ്ടെ
വേണ്ട വേണ്ട അത് മറ്റേ കട്ടിപ്പ ശരില്ലേ നമ്മടെ അത് അ അതല്ല ത് നൈസ് സ്പത്തിരി ഉ ഉ ഉ വേണ്ട വേണ്ട ഉ അത് നെയ്പ്പത്തല കട്ടിപ്പത്തിരിയ ഒക്കെ പറയുന്ന സാധനം അ തേങ്ങയും ഉള്ളി ഒക്കെ ഇട്ടിട്ട് ണ്ടാക്കണം അത്ണ്ടാക്കാറുണ്ട്
പൊടി മേടിക്കുന്നതില്ലേ അതിന്റെത്ത് ഇങ്ങന അപ്പ മേടിക്കുമ്പോ അയിലിങ്ങനെ എതി കാണിക്കൂ ഇതേ ഞാനിപ്പ പറഞ്ഞ അതെ മെത്തേടാ
ആ അതെ പത്തിരിക്കല്ലേ പക്ഷ ആ നന്നാവില്ല അത് ശരിയാണ് നമ്മൾ അത് അതേപോലെ ഇശ് ിക്കാൻ പറ്റുല്ല അത് ചേലെ യൂ ടു വീഡിയോസും അതെതെ റെസിപ്പീസ് ഒന്നും അതെപോലെ വിശ്വസിക്കാൻ പറ്റൂല്ല
ആ അതെ ആ അതെ അതെ ഞാനിട്ട് എന്റെ ഫ്രണ്ട്സിനോട് പറയും പിന്നെ ഞാൻ അത്ണ്ടാകിട്ട് മാത്രനിക്കി ശരിയാവുന്നില്ല ബാക്കി പിന്നെ എന്ത് കാണിച്ചാലും കൊഴ്
ഉം ആ ആ ആ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി ഒരൂസം കൊറച്ചു നേരം നിന്നിട്ട് എള കണം അപ്പോനന്നാവും. ഉം അയില് എന്താ വെള്ളം പാകായി കിട്ടണം. ഇങ്ങനെ പൊടിവേവുകയും വേ
ആ ഒരു കപ്പ് അരിപ്പൊടിക്ക് ആ കപ്പിന് തന്നെ ഒരു പാത്രം വെള്ളം എടുത്താ മതിയല്ലേ?
ഒന്നര കപ്പ് എടുത്തോളൂ. ആ ആ ഒന്നര കപ്പ് എടുക്ക പൊടി ചില പൊടിക്കനുസരിച്ച് ചില പൊടിക്ക് നല്ല വെള്ളം വേണ്ടി വരും. ചില പൊടിക്ക് അധികം വെള്ളം വേണ്ടി ല്ല. അങ്ങനെ ആണ് പിന്നെ ഫുഡ് ഒക്കെ എല്ലാം ഉണ്ടാക്കുവോ? മക്കളൊക്കെ കളിക്കാൻ പോയി. ഉം. തട്ടിക്കൂട്ടില്ലേ ഞാനും അതെ ഇപ്പൊ തുടങ്ങിട്ടുള്ളൂ. എല്ലാംഉണ്ടാക്ക സ്വന്തം ഉണ്ടാക്കല്. സ്പെഷ്യലെക്കെണ്ടാ?
അത് തന്നെ ആ ആ ഞാന് ഇപ്പ ഇപ്പ അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കല് കുറവാട്ടോ. എന്തങ്കിലു ചോറ്, കറി, അങ്ങനെപിന്നെ എ വിശേഷ ദിവസങ്ങൾ മാത്രം സ്പെഷ്യലാക്കും. ആദ്യംക്കെ പിന്നെ ഇടക്ക് വൈകുന്നേരം മോന് സ്കൂളിലിട്ട് വരുമ്പോം കടിയാക്കും. ഇപ്പൊ രണ്ടു പിള്ളേരും ഉളള കൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഓടൂല. ചെറുതിന്‌ വി
ആ ആ ചെറിയകു ണ്ടോ?
ആ എത്രായായി?
ഏ വ്യാഴാഴ്ച ഒരു വയസ്സാകും.
ആ അത്ര ആയിട്ടള്ളൂല്ലേ ചെറിയ ആളാ. എത്ര ആളാ? ണ മൊത്തം.
പേര് രണ്ടാം പേര്
ആഹ് ആഹ് ആ ആ വല്യ കുട്ടി എത്രയായി?
വെല്ല്യ കുട്ടി രണ്ടാം ക്ലാസ്സില്. ആൺകുട്ടികളാ?
അല്ല വൽതാണ്. ചെറ്ത് പെണ്ണ്. ആ മൂന്നിലാണ് വല്യാള് മൂന്നില് ചെറിയാള് യു കെ ജി
ആഹ്
ആ പിന്നെ എന്തൊക്കെയാ വിശേഷം?
ഉഫ് പിന്നെന്താ ഞാനും. കൊറച്ച് തുണിയെട്ത്തിട്ട് വാഷിംഗ് മെഷീന്ല് ഇട്ടതാണെ. അന്നേരം വിരിച്ചിട്ടി ഇപ്പം മഴ ഇങ്ങനെ എടക്ക് ചാറും എടയ്ക്ക് നിക്ക്
ആ ഉം ഉം ഉം ഉം. അപ്പഴാണ് ദേഷ്യം വര്കാല്ലേ? നമ്മളിത് എടുത്തിടേം വേണ ണോ
അതെ. എട്ത്തിട്ട് മഴ എപ്പ ഞാന് കൊച്ചിന്റെ ഇന്നലത്തെ ട്രൗസറൊക്കെ ഒണങ്ങാനുണ്ടേ. അ അലക്കിയതെല്ലാം. കൂടെയെട്ത്ത് ഞാൻ വാഷിംഗ് മെഷീൻലിട്ടു. ഒന്നൊണങ്ങിയാ അങ്ങെടുത്ത് വിരിച്ചിട്ട് ട്ടതിലെ കാറ്റ് കൊണ്ട അങ്ങൊണങ്ങിക്കോളുവല്ലോ.
ഉം ഉം അതെ. അങ്ങനെ ചെയ്യണം ഈ ഈ മഴക്കാലത്ത് അതന്നെ ച് ചെയ്യണം ഒണക്കീട്ട് ഇടണം, പക്ഷെങ്കില്. ഇന്ന് മ ഒരു ചെറിയ വെയിലൊക്കെ കണ്ടപ്പോ ഞാനിന്നൊ ണക്കീല്ല അല്ലെങ്കി ഞാൻ ഒണക്കീട്ടന്നെയാ ഇടാ
ഒണക്കൊലൊന്നുല്ലായിരുന്നു. ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസായിട്ട് മഴ ഭയങ്കര ചതിയാ ചെയ്യുന്നത് അതുകൊണ്ട്, നമ്മടെ പിന്നെ കൊഴപ്പില്ല. നമ്മുടെ ഡ്രസ്സ്കളൊന്നും ഒണങ്ങിയില്ലെങ്കിലും ഈ പിള്ളേർക്ക് കൊച്ചി
അതെ. ആഹ് മാറി മാറീട്ട് ഇട്ടൊടുക്കണ്ടേ?
അതുകൊണ്ട് ഞാന്
മ്മ്
കൊച്ചിന്റെ മാത്രങ്ങ് കൊറച്ചധികം ഉള്ളപ്പം
ആഹ് ആഹ്
നർച്ച് തുണി ഉണ്ടങ്കിലല്ലേ പെട്ടന്നങ്ങുണങ്ങി കിട്ടോള്ളൂ.
ഉം ഉം ഉം അതെ.
സമയം എടുക്കൂല്ലേ.
ഉം ഉം അല്ലെങ്കിങ്ങനെ അതില് കിടന്നിട്ട് ആടായിരിക്കുംല്ലേ?
കിടു കിടാന്ന് ഒച്ചേക്കും അപ്പ എന്റെ മോൻ പ അമ്മേ ട്രാക്ടർ കൊടുക്കണ്ടന്ന് പറയും ഭയങ്കര ഒ നറയുവാണ് പിന്നെ ആരും അറിയുന്നി ലിളച്ച്
ഉം ഉം ഉം ഉം.
ചോറ് വെക്കണ വൈന്നേര ത്തയ്ക്ക്
അല്ലല്ല ചോറ്ണ്ട് കറിയായാമതി
ആഹ് വേറെ പണി ഒന്നുംല്ല ല്ലാം കഴിഞ്ഞോ
എല്ല എല്ലാം കഴിഞ്ഞു വേറെ പണിയൊന്നുല്ലേ ആയി കിട്ടണം ഉം അവിടെക്കെങ്ങനെയാ ഒന്നായിട്ട് വെക്കായിരിക്കോ ചോറൊക്കെ
പ്പൊ രാവിലെ ഞങ്ങൾ പള്ളി പോണ്ടോണ്ട് രാവിലെ വെച്ചേ അപ്പ വീട്ട്ലാൾ ക്കാരൊന്നും ഇരുന്നില്ല ഞങ്ങൾ മാത്രേ ണ്ടായിരുന്നുള്ളു അന്നേരം പിന്നെ ചോറൊക്കെ ഉണ്ട്
ഏ എ എ
കറി ഇപ്പൊ ഞാന് പയറ് തോരനും വെച്ച് പിന്നെ അച്ചാറുണ്ട രണ്ടും വങ്ങി ഒണ്ടാർന്നു അത് അച്ചാർ ഇട്ട് പിന്നെ മീൻ കറി ഇരി ഇപ്പെണ്ട് അത് ഒക്കെ വെച്ച് അട്ജസ്റ്റ് ചെയ്യാം വൈയ്നേരം ചോറ് വേണേൽ ചെലപ്പോ ഇച്ചിരി വെക്കണ്ടി വരും
അങ്ങനെ രണ്ടു നേരം വെക്കോ ന്നും
എന്നും ചെല ദിവസം രാവിലെ ഇട്ടിട്ട് വൈന്നേ വൈന്നേരത്തേക്ക് ചെലപ്പോ ച്ചിരി കുറവായിരിക്കും അന്നേരം ഞങ്ങള് കറണ്ട്ടപ്പിലിട്ടിട്ട് പാത്രത്തിൽ ഇച്ചിരി വെക്കും പിന്നെ രാവിലെ അത് തിളപ്പിച്ചെടുക്കണെങ്കിൽ തിളപ്പിച്ചെടുക്കാലോ
ഉം ഉം ഓ ഹോ കൂട്ട കുടുംബംമാണോ നിങ്ങള് കൊറെ ആളുണ്ടോ വീട്ടില്?
ഏഴ് പേരുണ്ട്
ഉം ഉ ഇവിടെ പിന്നെ ഒരു നാഴി ട്ടാ തന്നെ ചില ദിവസം ബാക്കിയവും മക്കള് കഴിച്ചില്ലെങ്കി അതാണ് അവസ്ഥ ആ അതെ ഉം ഉം
രാവിലെ പിന്നെ കടി ഉണ്ടാക്കി അപ്പം രാവിലെ എല്ലാവാരും കടിയൊക്കെ കഴിച്ചു പിന്നെ ഉച്ചയാ ഞങ്ങള് വന്നപ്പോ
ആഹ് എവ്ടെ പോയതാ ആഹ പള്ളീ പോയപ്പോ ല്ലേ ആഹ്.
അന്നേരം പിന്നെ വന്നിട്ട് കഞ്ഞി കഴിച്ച് കുടിച്ചില്ല ചോറൊന്നും കഴിച്ചില്ല പിന്നെ. ദോഷ
അഹ് ആഹ് ആഹ് ആഹ് പോയാ എപ്പളാ വരാ പള്ളി? കയ്ന്ന്ട്ട്
ഞങ്ങ ക്ക് രാവിലെ പത്ത് ഒമ്പ മണിക്ക് പോയി കഴിഞ്ഞാ പത്തര പതിനൊന്ന മണ പതിനൊന്നരെക്കെ ആമ്പത്തേക്ക് വരും. ന്ന് ഇച്ചിരി താമസ്ച്ചു നടന്നാ വന്നത്.
ആഹ് ആഹ് ആഹ് അടുത്തന്നാണോ അപ്പൊ?
കൊർച്ചു ദൂരണ്ട്. ഞങ്ങള് വയ്യ ആടിപ്പാടി വന്നപ്പോത്തേക്ക് ഒരു നേരായി പിന്നെ ചായയും വെച്ച്